ആഹ് ആഹ് ശരിയയി പ്പൊ ശരിയായി
ആഹ് എന്തൊക്കെണ്ട് സുഖല്ലേ അഹ് ഇന്നലെയള്ള പ്രോബ്ലം ആവും റേഞ്ച് പ്രോബ്ലംയിരിക്കും.
ആയിരിക്കും അങ്ങനെ കൊറേ പോയി അങ്ങനെ ഉം പിന്നെ ചായയൊന്നും കുടിക്കരുന്ന് ശീലോല്ലേ
ആഹ് കുടിക്കാ ചായ കുടിക്കാതെ വെയ്യ
ഉം കൊറെ ആൾക്കാരെല്ലാം ചായെല്ലാം മതിയാക്കിന് ഇങ്ങനെ ആരോഗ്യ സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മക്ക് അതില്ലാണ്ടാവുല്ല. ണ്ടോ അതന്നെ ഹം ആഹ് ഹാ എനിക്കും ചായ വേണം എന്തായാലും.
ആഹ് ചായ നിർബന്ധാണ് ചായ കുടിക്കാത്ത ദിവസം ഒരു പോലെ ഇതാണ്.
എന്തോ പോലെയിരിക്കും ഉം. ഉറക്കം തൂങ്ങുന്ന പോലെ ഉംഉം പണിയെല്ലാം നേരത്തെ ആയോ ഇനി പണിയെല്ലാം ഉണ്ടോ?
ഇല്ല ഇനിയിപ്പ പണിയില്ല ഈ കടി എന്തേലും ഉണ്ടാക്കുകയാണെല് പണിഉണ്ടാവും. ഹും ഹും
മോൾക്ക് എന്തല്ലോ ചെയ്യാനുണ്ട് അവളെ എഞ്ചിനീയറിംഗിൽ അവള എന്തല്ലോ. അവൾക്ക് എന്തെല്ലോ കമ്പ്യൂട്ടറിൽ പണിയുണ്ട്. മോൻ ഇങ്ങനെ മൊബൈല് നോക്കിയിരിക്കുന്നുണ്ട് ഇവര്- വേറെ ഫി ഇഡിങ് ഫ്രണ്ട്സ് ഒന്നൂല്ല ഈടെ. അയൽപക്കവവും ഇല്ല? പിന്നെ ഗ്രൗണ്ടിലെല്ലം പോണം മോന് ഉം അങ്ങനെ പോലൊന്നുമല്ല. ഇല്ല ഇവിടന്നെ ഇരുന്ന് ശീലായി ഉ ഉ. അത് ആദ്യ പിന്നെ കുറച്ച് ഫുട്ബോൾ കോച്ചിങ്ങും പോകുന്നുണ്ടായിന്.
ആത്. ശരി
പിന്നയിപ്പം പോവലില്ല നിർത്തിയത്.
ആ അത് കാരണം നല്ലതാണ് പൊറ-
ഇവരെ ഇവര് കളിക്കാൻ കൂട്ടില്ല.
ആഹ അവരൊക്കെ പോയി അവര് സൈക്കിൾ എയിററ് പോയി.
അതെ ഇവിടെ മെയി റോഡ് തന്നെ വലിയ തിരക്കുള്ള റോഡാണ്. അപ്പം പണ്ടെല്ലാം സൈക്കിൾ എടുത്തിട്ട് പോകുമ്പോ എല്ലാം ഉം.
റോഡ് തിരക്കുണ്ടന്ന് ചോയ്ച്ചാ ഇവിടെ തിരക്ക് കുറവാണ് എന്നാലും വണ്ടികളിങ്ങനെ എപ്പഴും വരും. മെയിൻ റോഡ് അല്ല.
ഉം ഉം ഇവര് ഇവന്പോ. ഉം ആവ് അത് ശരിയാണ് പെട്ടെന്നെല്ലാം പോകുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കില്-
ആ പേടിയാണ് പക്ഷെ അവർക്കി സൈക്കിള് കിട്ടിയ കാരണേ. ഉ ഹു ഹു എന്തേ ചോയിച്ച്? ആഹ് കുട്ടികൾ ഇഷ്ടം മേനിണ്ട് ആ കുട്ടികളൊക്കെ ഉണ്ട് കൊറെണ്ട് ആഹ്. അവര് ഇവരെ ജേഷ്ടന്റെ മോനും ആ പിന്നെ ഇവിടെ എരുത്തുള്ളൊരു കുട്ടിയുണ്ട്. പിന്നെ താഴത്ത് കുട്ടിക കുറേ കുട്ടികളണ്ട് പക്ഷെ പേടിയ നമുക്ക് വണ്ടികള് വരുന്നത്.
അതെ അതെ അതെ.
മൂന്നും കൂടി റോഡാണ് അപ്പൊ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയിട്ട് വണ്ടികൾ വരുന്നതല്ലേ അപ്പ പേടിയാണ്. പിന്നെ അവര് നമ്മള് പറഞ്ഞാ ഇവിടെ നി. ക്കൊന്നും ഇല്ല അവര് വണ്ടി എടുത്തിട്ട് കളിക്കാൻ മണ്ടല്ലേ. അയ്യ് ക്ലാസ് കയിഞ്ഞാത്തന്നെ സൈക്കിള് ആ സേക്കിളെടുത്ത് മണ്ടാന്നുള്ള- വരനത്
ഭയങ്കര സ്പീഡാന്ന് അവൻ സ്പീഡ്ന്ന് വെച്ചാൽ. അല്ല അവന് കൊറേ ഉള്ളോട്ടില് റോഡിൽ ഇട റോഡിലെല്ലാം- പോവും അതൊന്നും പ്രശ്ന ഇല്ല പക്ഷെ ആടന്നെല്ലാം അവന അയിന്റെ കൊണ്ട് എന്തെല്ലോ കളിക്കും അതിന്റെ മേലെ- ഇരുനിട്ട് ഇപ്പം കൊറയായി ഇപ്പ കൊറച്ച് വലുതായില്ലേ ചെറുതുള്ള സമയത്താണ് അപ്പൊ എല്ലാർ- റയാം എല്ലാരും അവനോട് പറിം ഇങ്ങനെ സ്പീഡിൽ ഓടിക്കല്ല അപ്പെ എന്നോടെല്ലാം കണ്ട. പറയും മോന സൈക്കിളിൽ വിടല്ലേ ഭയങ്കര സ്പീഡാന്ന് എത്ര- എത്ര പേരാന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാവും ഭയങ്കര സ്പീഡാന്ന്. ആഹ് സ്പീഡാന്ന് അവന് സ്പീഡാന്ന് അവന അങ്ങനെ വിടല്ല. റോഡിൽന്ന് തന്നെ ഒരു ബൈ ബൈക്ക കാരന ഒരു പരിചയമ ആള് എന്നോടൊക്കെ പറഞ്ഞു. അത് നിങ്ങളെ മോനാണല്ലേ രണ്ട് പ്രാവശ്യം എന്റെ ബൈക്കിന്റെ മുന്നിൽ- പെട്ടന് പിന്ന അങ്ങനെ ഇപ്പം പ്ലസ്- റ്റുത്തിയപ്പിനെ കുറച്ച് അങ്ങനെയൊന്നും പോവുന്നില്ല ഇവന്റെ കളി കാണാനായിട്ട്. കൊറെ പിള്ളേര് കാത്തു നിക്കും സൈക്കിൾ അഭ്യാസം നടത്തതിനെ കൊണ്ട്
ഹ്
ഇപ്പൊ അങ്ങനെല്ല
അത് ശരി കുട്ടികൾക്ക ഒരു ഇതാണ് പക്ഷെ നമുക്ക് പേടിയാണ് അവര്ക്ക് അവര് പേടിക പേടി ഉണ്ടാവൂല നമുക്ക് പേടിയാണ് ആഹ മോന് അഞ്ചാം ക്ലാസ്സിലാണ് മോന് അഞ്ചിലാണ് മോള് മൂന്നിലാണ്
ആഹ ആഹ ആഹ
പത്ത് വയസായി മോൻക്ക്
അതെ അതെ അതെ എല്ലാരും നല്ല വ്യത്യാസില്ലാന്ന് പണ്ടത്തെ പോലെല്ലല്ലോ ഇവരും അങ്ങനെ ആറു വയസ്സ് അഞ്ചു വയസ്സിന്റെ വിത്യാസന്നെ ഇവിടെ
ആ ശരി ആഹ പിന്നെ ഇപ്പത്തെ കുട്ടികൾ നമ്മൾള് ഇങ്ങനെ വീട്ടിലിരിക്കൂല എല്ലാരു ഇങ്ങനെ പുറത്തിറങ്ങി കളിക്കണ പിന്ന കൊറെേ ഫോണിൽ ഒതുങ്ങൂട്ട പക്ഷെ ഫോണ് നമ്മൾ അങ്ങനെ വല്ലാതെ കൊടുക്കാറില്ല കൊ ടുക്കും ലാപ്ടോപ്പ് ഉണ്ട് അത് കൊറച്ച് കഴിഞ്ഞാല് ആഹ ആഹ പക്ഷെ സൈക്കിൾ വെച്ച് പോണ കാരണം ആ സൈ ക്കളോണ്ട് പോമ്പോ ഒരു പേടിയാണ് അല്ലെങ്കിൽ പിന്നെ കുഴപ്പല്ലര് ഓര് കളിക്കാൻ പോണതല്ലേ സൈക്കിൾ
അതെ അതെ അതെ
ളേറ്റ് പോവു പിന്നെ അവരമ്മള് താഴത്ത്ക്ക് എറങ്ങിഴിഞ്ഞാ എവിടെ പോണത് നമ്മള അറിയുല്ലല്ലാ
അതാന്ന് ഉം
ആഹ നമ്മള് ഗ്രൗണ്ടിൽ അവിടെ ഉണ്ടാവും കളിക്ക്ണണ്ടാവുംന്ന് ആ ആഹ
പിന്നെ ഗ്രൗണ്ടും ഫുട്ബോളല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ അത്ര പ്രശ്ണോല്ല
ആഹ ഫുട്ബോൾ ആ കളിക്കലണ്ട് പക്ഷെ ഗ്രൗണ്ട് ഉണ്ട് ഇതുവരെ ഇണ്ടായിരുന്നു ഗ്രൗണ്ട് കുറവാണ് അവർക്ക് കളിക്കാനേ ഉണ്ടായിരുന്ന് പക്ഷെ ഈ വണ്ടി ഇങ്ങനെ പോണ സ്ഥലം ആ അ അവിടെ അങ്ങനെ ചില ആൾക്കാര് കളിക്കാൻ സമ്മയ്ക്കില്ല അവര് പറമ്പ് അവര് ഇങ്ങനെ പന്തളത്ത് ത തട്ടി കളിച്ചിട്ടക്കെ അവർക്ക് ശല്യം വരണ കാരണം ഉണ്ടായിരുന്നു കളിച്ചിരുന്നു സമ്മതം കിട്ടാത്ത കാരണം അങ്ങണ്ട് വല്ലാണ്ട് പോലില്ല ന്നാലും അവരീ കമ്പനി അടിച്ചിട്ട് അവിട താഴത്ത് കളിക്കിതണ്ട് അവിടെ ഇരിക്കും കുട്ടികളെ എല്ലാരും കൂടി എന്നെ മക്കളും കൂടി സൈക്കളേറ്റ് ആയിട്ടും സൈക്കിൾ ഇണ്ടായില്ല ഇപ്പ ഇപ്പ വന്നേന് ശേഷം വേട്ച്ചൊട്ത്തേണ് ഇങ്ങനെ പരാതി പറയും ഇന്നാൾക്ക് സൈക്കിൾ ഇണ്ട് ക്കില്ല എനിക്കല്ല പറഞ്ഞപ്പോ ഞങ്ങള് വേടിച്ചെടുക്കാനും സമ്മതിക്കാതായിര്ന്നു കാരണം ഇവര് തായെ പോയാലേ ഞമ്മള് കാണില്ലല്ല അപ്പൊ ഇനി അങ്ങനെ പറഞ്ഞ കാരണം ഇങ്ങനെ ശല്യം ചെയ്ത കാരണം വേടിച്ചോട്ത്തതാണ്
ആഹ് ആഹ് ആഹ് ഇവര് പിന്നെ
ആഹ്
എന്തായാലും വേണല്ലോ ആ പ്രായത്തിൽ ഇപ്പ പെൺകുട്ട- ൾക്കും എല്ലാർക്കുംല്ലേ സൈക്കിള് പിന്നെ ഓരോരോഓരോ പ്രായം കൂടുന്തോറും വേറെ കുട്ട
കേക്കെ ആവുമ്പെ മമക്ക് ആ വണ്ടി വേറെ വരണത് കാണില്ലേ ആ
പെട്ടെന്നല്ല എന്റെ അവര് ഇങ്ങനെ മെയിൻ റോഡിലാന്നെങ്കിൽ ഇവര് പെട്ടെന്ന് കേയറിപ്പോന്നൊന്നും അവര് ശ്രദ്ധിക്കൂലല്ല സ്പീഡില് വരുമ്പോ അതാന്ന പിന്നെ ബിരിയാണിയെല്ലാം ആക്കാറുണ്ടോ? നാളെ ഞായറാഴ്ച്ച സ്പെഷ്യൽ ഇണ്ടോ? ഞായറാഴ്ച സ്പെഷ്യൽ എന്തെങ്കിലും ഭക്ഷണല്ല് ഉണ്ടോ?
ഇല്ലന്ന് അർച്ചിണ്ട് അർച്ചി വേടിക്ക്ണ്ട് ആ ഇന്ന് സ്പെഷ്യൽ ഇല്ല അർ ച്ചി ണ്ടായിർന്നു സ്പെഷ്യല് നാളേണ് സ്പെഷ്യല് നാളെ ബിരിയാണി വെക്കാന്ന് കെർത്ണ്ട് ഒരിക്കെ ഞങ്ങള് സ്കൂള് ഇല്ലാത്ത ദിവസാണ് വെക്കാറ് ശനി ഞായറൊക്കെ അന്നല്ലേ കു കുട്ടിയാള് ലീവള്ളേ അവിടെ എന്താ സ്പെഷ്യല്
ഇന്ന് വാങ്ങീണേപിന്നെ കഴിഞ്ഞ ഞാറാഴ്ച്ച വാങ്ങാൻ പറ്റില്ല നമ്മള് ഇവിടെ ഇണ്ടായിട്ട് അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല അത് കൊണ്ട് എല്ലാ ഞാ റായ്ച്ചിം വാങ്ങും ഉം കോഴി വേറെന്നും കഴിക്കൂല. ബീഫും മട്ടനൊന്നും കഴിക്കൂല ആഹ് പ ആഹ് പണ്ട് കഴിച്ചിട്ടുണ്ടായിർന്നു ബീഫ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഏഹ് ആഹ് ആട്ടർച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പണ്ടേ ചെർപ്പത്തിലേ മതിയാക്കി പിന്നെ ഈട അത് കയറ്റലേ ഇല്ല ആക്കലേ ഇല്ല. ഇപ്പ ആർക്കും വേണ്ട ഉം ഭർത്താവൊക്കെ ഇഷ് ടാണ്. പക്ഷെ നമ്മള് ആക്കാത്തോണ്ട് അവർക്കും അത് വേണ്ടന്നായി.
ആഹ് കുട്ടിയാൾക്കൊന്നും പറ്റുല്ലല്ലേ ബീഫ് ടേസ്റ്റ് ആണ്.
വാ
ഹും ബീഫ് ടേസ്റ്റാന്ന് പറയാ ആഹ് ആഹ് പൊർച്ച് കഴിഞ്ഞാലൂം ടേസ്റ്റാ ഇല്ല ഇല്ല എന്നെന്നും ഇണ്ടാവില്ല ആഹ് എ എല്ലം ഇണ്ടാവും പക്ഷേ എർച്ചി മാത്രം ഉണ്ട് എല്ലും ഉണ്ട്
ആഹ്
പൊർച്ച് കഴിഞ്ഞാ ടേസ്റ്റ് ആണ്.
പക്ഷെ അ ഏ ആട്ടർച്ചീല് ങ്ങനെ അതെരു ഇങ്ങനെ ഒരു ചൊയ തന്നെ വരൂലേ പാ ൽ
ആട്ടർച്ചി ഒർ ആഹ് അത് ടേസ്റ്റ് ഇല്ല അത് ഇൻക്കും വല്ല്യ ഇഷ് ടല്ല. വേറെ ടേസ്റ്റ് ആണ് വേറെ ചൊയ വെരും.
ഇതിന് അങ്ങനെ ഉണ്ടാവൂല
ഇല്ല ല്ല ഇതിന്ല്ലല്ല ഇതിനങ്ങനെല്ല ഇതാകുമ്പ നല്ല വേവ്
പോത്തിനെ എല്ലാം വിചാരിക്കുമ്പോ തിന്നാൻ തോന്നില്ല ആഹ് അത് ഇങ്ങനെ ഉം കാണുമ്പോ തിന്നാനേ തോന്നില്ല പിന്നെ ആട്ടർച്ചിയാകുമ്പോ ഭയങ്കര ഇതല്ലേ റബ്ബർ പോലല്ലേ ഈ കോഴിയെർച്ചിനെ പോലെ സോഫ്റ്റ് ആയിരിക്കൂലല്ലോ ആഹ് പക്ഷെ അതാ നല്ലതല്ലേ ശരീരത്തിന്
നല്ലാണ് ശരീരത്തിന് നല്ലാണ്. കോ കൊഴ്പ്പല്ല കൊ കൊവ്പ്പുണ്ടെങ്കിലു കൂടി നമ്മൾ ശരീരത്തിന് നല്ലതാണ്
വാങ്ങലില്ല നിങ്ങള് ആട്ടർച്ചി വാങ്ങില്ല
ആഹ് ആട്ടർച്ചി വാങ്ങ ഞങ്ങക്കോ ഞങ്ങക്ക് അത്ര വല്യ ഇഷ്ടല്ല എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങുളളൂ പോ ബീഫും കോഴിയും വാങ്ങും.
ഓ അതെ അതെ അതെ
ഉം വല്ല്യ ഇഷ്ടല്യാ
ശ്
ആഹ് വടെ നിങ്ങളെ ഇക്ക ഇക്കമാർക്കൊന്നും പറ്റൂല ഇക്കമാർക്കൊന്നും ബീ ആട്ട് ആട്ടർച്ചി ഇഷ്ടല്ല ഞങ്ങക്ക് കൊഴ്പ്പല്ല ഉം ഉം എപ്പഴേലും വേങ്ങും
ലെങ്കിൽ പിന്നെ പണിയല്ലേ കൊറച്ചാൾക്ക് മാത്രം ആഹ് പെരുന്നാളിനെല്ലാം എല്ലും വാങ്ങണ്ടേ എല്ലോ വാങ്ങുലെ മീനും ആ ബീഫും ക്കനും എല്ലോ വങ്ങോ
ആഹ് ബീഫും ചിക്കനും വാങ്ങും ആഹ്
ഈശ്വര ഇതെല്ലാം പണിയല്ലേ?
പണി തന്നെയാണ് പെരുന്നാളായ നമുക്ക് അത് പ്രത്യേക കൂട്ടാനും കൊറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവല്ലോ വെറുംചോറ് ആവുപ്പളാണ് ബിരിയാണി ആവുമ്പോ പിന്നെ കോയി പൊരിക്കാ കോയി ബിരിയാണി വെക്കാ പായസം അങ്ങനെ ഉണ്ടാവുള്ളു പക്ഷെ സാധാ ചോറാവുമ്പോ
ആഹ് അന്നേരം കൊറേ കറി വേണ്ടത് ഉം സാധാ ചോറിനാവുമ്പോ പിന്നെ ഒരു ഉപ്പേരിയും പച്ചക്കറിയെല്ലം കൊറെക്കുലെ നമ്മള് വിഷു നല്ല പോലെ ഇങ്ങള് പ്പേരി പച്ചടി എല്ലാം ആക്കോ.
അങ്ങനെയല്ല എന്തെങ്കിലും ഉപ്പേരി എന്തായിറ്റം ഐറ്റം രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കും. അങ്ങനെ വല്ല്യ അങ്ങനെയല്ല ഇനി കേബജ് തോരൻ അല്ലെങ്കി പയറു തോരൻ അങ്ങനൊക്ക ആയിട്ട് എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കും ആഹ് വെണ്ടക്ക ഉ
അതെ അതെ അതെ.
പിന്നെ സദ്യ ഉണ്ടാക്കുകയാണെങ്കിലാണ് മൊത്തത്തി ഉണ്ടാക്കും. സദ്യ ആക്കിട്ട് വേണ്ടക്കെയാണ് ആഹ് പായസം എന്തായാലും നിർബന്ധ. അല്ലെങ്കി പിന്നെ പാല് ഈ ചെറുപയം ഉണ്ടല്ലോ അത് ഒടച്ചിട്ട് പാല് പീയാന്ന് പറയും
ആഹ് അതന്ന സംഭവം?
ആഹ് അത് അത് പാല് ചെറുപഴം നല്ല രീതിൽ കുത്തി ഒടക്കും
ആഹ് ആഹ് ആഹ് ഞാ മൈസ മൈസൂർ പഴോണ്ട് ഒരു സാധാരണ സോതാരി പഴവുല്ലേ ചെറുതന്നെ രണ്ടു തരല്ലേ ഒന്ന് നല്ല ഇങ്ങനെ ഒരു പഴം നല്ല നമ്മള
നല്ല മഞ്ഞ കളറൽണ്ടാവുലെ
ആഹ് ആഹ് അതെ അതെ അതെ അതെ.
ചെറുതായിട്ടുള്ളത് ആഹ് ആഹ് അതാണ് ചെറുപഴം അത് നല്ല ഒടച്ചിട്ട് അതില് തേങ്ങ ശർക്കര മക്ഷലിട്ട് ഒടക്കണന്നില്ല അങ്ങനെ ഒടക്കാ അല്ലെങ്കിൽ കയിലേറ്റ് കുത്തി കു ത്തിട്ടു ഉടച്ചിട്ട് നല്ലങ്ങാട്ട് ഒടച്ച് ആഹ് കൊറച്ചൊക്കെ വേണം കൊറെന്ന് വെച്ചാ ആൾ നമ്മള ആളനുസരിച്ചിട്ടുള്ള
അത് കൊറെേ ആളുണ്ടാവുമ്പോ എന്തായാലും കൊറ വേണ്ടേ
ആഹ് കൊറെ ആൾണ്ടാവുമ്പോ കൊറെേ വേണം എന്നിട്ട് പിന്നെ അതില് ശർക്കര ശർക്കര ഉരുക്കിപ്പാര
ആഹ് ആഹ്
ശർക്കര നമ്മള് പാനിയക്കിട്ട് ഒഴി ക്കാ അരിച്ചുകൊണ്ട് ആ പിന്നെ തേങ്ങ ഇടാ പിന്നെ ചി ചെറിയ ഉള്ളില്ലേ
തേങ്ങ ചേരണ്ടി ഇടോ
ചിരകിടാ ആഹ് ചേരകിടാ ചെറിയുള്ളില്ലേ ചെറിയുള്ളി അത് ആ അതൊരു രണ്ടു മൂന്നലാല്ലി എടുത്താണ്ട് എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ട് അയിൽ ഇട്ടൊടുക്ക വേണെന്നുണ്ടെങ്കില് ചെറിയ ഇതില്ലേ ഏ ഏലക്കാ
ആഹ് ആഹ്
അതൊന്ന് ച കുപ്പിങ്ങാണ്ട അതിലേക്ക് എടുത്തിട്ട് നല്ലോം ഉ ഉപ്പൂട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ആണ് സംഭവം നല്ലാണ് കഞ്ഞിവെ കഞ്ഞിവെള്ളല്ലേ കഞ് ആഹ് ആഹ് പായസം പോലെ തന്നെ കഞ്ഞിവെള്ളല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് കഞ്ഞിവെള്ളല്ലേ
ആഹ്
അതിന്റെ തെളി വേണങ്കി കൊറച്ച് ഒഴിച്ചൊട്ക തേഞ് വെള്ളത്തിന്റെ തെളി അന്നുള്ള കഞ്ഞിവെള്ളത്തിന്റെ തേളി കോർ ച്ച് അയിൽ ഒയിച്ചോട്ത്ട് പാലുണ്ടെങ്കിൽ പാലൊഴിച്ചോടുക്കട്ട നല്ല ടേസ്റ്റ് ആണ് സംബം
എല്ലാ പാലാദ്യേ വേണ്ട എന്തായാലും
പാല് വേണെന്നില്ല കഞ്ഞിവെള്ളത്തിലും ഇണ്ടാക്കാ തേങ്ങവെള് തേങ്ങട്ട